ഹലോ ആഹ് കേക്കാല്ലോ അല്ലേ
ആഹ് കേൾക്കാം പറഞ്ഞോളൂ
ആഹ് എന്നാ എടുക്കായിരുന്നു
പിള്ളേരൊക്കെ സ്കൂള് വിട്ട് വന്ന് അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്ക കൊടുത്ത് അവർക്കുള്ള ഹോംവർക്ക് ർക്കും കൊടുത്ത് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്ക
ആണോ എന്ന കഴിക്കാൻ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണോ അതോ
അവര് സ്കൂളിട്ട് വരുമ്പോ നമ്മള് രാവിലെയൊക്കെ ഉണ്ടാക്കുന്ന പുട്ടും കടല ദോശ അതുപോലത്തെ ഫുഡ് ആണ് കഴിക്കാറ് ഇന്ന്
പിന്നെ പുറത്തുന്ന് വരുന്ന കുബൂസും കടല ആയിരുന്നു ഇന്നത്തെ അവരെ ഫുഡ്
ആഹാ
വന്നാ ചോറ് ഇഷ്ടപ്പെടില്ലില്ല അവര് ആഹ് കഴിക്കാനൊക്കെ മടിയ ചോറ് കഴിക്കാൻ മടിയാ അപ്പൊ അങ്ങനെ എന്താണ് ഇങ്ങനെ പുട്ടും കട അപ്പ അങ്ങനത്തൊക്കെ ആണങ്കി പിന്നെ അവര് കേൾക്കും ചോറിനോട് ഭയങ്കര മടുപ്പാണ്
ആഹ് അത് എല്ലായിടത്തും അങ്ങനെയാണല്ലോ
ഉം അതല്ലെങ്കി പിന്നെ വൈകിട്ട് വരുമ്പോ വല്ല പഴം പുഴുങ്ങിയതോ അങ്ങനെ പപ്പടം കൂട്ടിയിട്ട് അങ്ങനെയൊക്കെ കൊടുക്കും
ആഹ്
ബേക്കറി ഐറ്റംസ് വരുമ്പോ കൊടുക്കത്തില്ല കുഞ്ഞുങ്ങൾ ഒമ്പതാം ക്ലാസ്സിലാ മോൻ പഠിക്കുന്നെ മോള് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്
ശരി ഓ ബേക്കറി കൊടുക്കാത്തതാ നല്ലത്
പിന്നെ വൈകിട്ട് നാലരക്കെ ആവുമ്പോഴാ വരിക പിന്നെ അവര് വന്നേക്കാ പിന്നെ പുറ ത്ത് മഴക്കായ കാരണം പുറത്ത് കളിക്കാനൊന്നും ഇല്ലാത്ത കാരണം അവരിങ്ങനെ വന്നേക്കണ അവരെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യും
ആഹ് അതോ ഉം ബേക്കറി ഒന്നും കൊടുക്കാത്ത നല്ലത് എന്നാന്ന് വെച്ചാ ആഹ്
പൊതുവേ തന്നെയാണ് ഇനി വെറുതെ ഇരിക്കുകയാണെങ്കിലും ബേക്കറി അങ്ങനെ കൊടുന്ന് വെക്കാറില്ല കൊടുന്ന് വെച്ചാല് അത് കഴിക്കും പിന്നെ ഫുഡ് ഒന്നും തീരെ കഴിക്കത്തില്ല
അതെ അതെ അതെ അതെ
എനിക്ക് വിഷപ്പില്ല പറയും
ആഹ് ആഹ് കാര്യം എന്തേലും കഴിക്കട്ടെ എന്ന് വിചാരിക്കാൻ പറ്റില്ലല്ലോ കഴിക്കുമ്പോ നല്ലത് കഴിക്കണ്ടേ
പൊതുവേ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കഴിക്കല് കുറവാ അപ്പൊ പിന്നെ ബേക്കറി കാണുമ്പോ അരി ഭക്ഷ ഭക്ഷണം കൂടെ കഴിക്കാതിരിക്കുമ്പോ പിന്നെ തീരെ ഹെൽത്തി ഉണ്ടാവില്ലല്ലോ
അതെ അതെ നേരാ
ഉം അവിടെ എങ്ങനെ കാലാവസ്ഥ ഒക്കെ ആര്ന്ന്
ഇപ്പം ഏഹ് രണ്ടു ദിവസായിട്ട് നല്ല വെയിലുണ്ടെ അല്ലെങ്കി മഴയായിരുന്നു കഴിഞ്ഞ ആഴ്ച മൊത്തം മഴയായിരുന്നു ഇപ്പൊ ഈ രണ്ടു ദിവസം കൊണ്ട് ഇച്ചിരി തെളിവുണ്ട് അവിടെ മഴയാണോ അതോ
ഇവിടെ ഇന്നലെ മിനിഞ്ഞന്നൊക്കെ പകല നല്ല വയിലായിരുന്നു ഇന്നലെ രാത് രാത്രിയില് പന്ത്രണ്ട് മണിക്ക് ശേഷം പുലർച്ചെ വരെ നിക്കാതെ മഴ പെയ്തുകൊണ്ടിരിക്കരുന്നു എന്നിട്ട് ഇവിടൊക്കെ വെള്ളം കയറി പാടം തോടൊക്കെ ഒന്നായി റോഡൊക്കെ മൂടി അങ്ങനെ ഗതാഗതംക്കെ തടസ്സപ്പെട്ട് അങ്ങനത്തെ രീതിയിലൊക്കെ വന്നിട്ടുണ്ടാ
ആഹാ ഇവിടെന്നും അങ്ങനെ മഴ പെയ്തയില്ലട്ടോ ഒരു മൂടലുണ്ടായിരുന്നു കാർ മേഘമൊക്കെ വന്ന് പക്ഷെ പെയ്തില്ല
ആഹ് ഇവിടെ വീട്ടിലേക്കൊക്കെ വരുന്ന വഴി രണ്ട് പാടത്തിന്റെ നടുവുലറോടെ റോഡ് പാസ് ചെയ്യണുന്നത് അപ്പം നല്ല വെള്ളം ഭീതകാരണത്തോടും പാടൊക്കെ ഒരുമിച്ചായ ഒരുമിച്ച് വെള്ളം കയറി ഗതാഗതൊക്കെ തടസ്സപ്പെട്ട്
ആഹാ
ഇപ്പം പിന്നെ വ കാലത്ത് പത്ത് മണിക്ക് ശേഷം പിന്നെ അധികം മഴയൊന്നും പെയ്തില്ല ഉച്ചയ്ക്ക് ചെറിയ രീതിയിലൊക്കെ വെയിലും തെളിച്ചൊ ഒക്കെ വന്ന അപ്പൊ കയറിയ വെള്ളക്കെ അതുപോലെ ഇങ്ങന താഴന്ന് പോയി
അപ്പൊ ഇങ്ങനെ വെള്ളം കയുമ്പോ വീടുകളിൽ കയറുവോ വെള്ളം
വീടുകളിൽ കേയറത്ത് വീടുകൾ കുറച്ച് ഉയരങ്ങളിലാണ് പക്ഷെ ഇങ്ങനെ റോഡ് രണ്ട് പാടത്തിന്റെ നടുവിലൂടെയ കാരണം തടസ്സപ്പെടുന്നതാണ്
ആഹ് അപ്പൊ പെട്ടെന്ന് വെള്ളം കേറും അല്ലേ
ആഹ് ആഹ് ഈ രണ്ടുസ് ഇ നല്ല വെയിലായപ്പോ വേനലയിലെ ചൂടിൻ്റെ മാതിരി അങ്ങനെ ചൂടു ഉണ്ടായിരുന്ന അപ്പം കര്തി മഴ കൊഴിഞ് പോയി ഒരാഴ്ചക്കെ എത്തിക് പിന്നെങ്ങനെ പെട്ടെന്ന് കാലാവസ്ഥ ഇങ്ങനെ പെട്ടെന്ന് രാത്രിയിൽ മാറി മറിഞ്
ആഹ്
രാത്രിയിൽ ചെറുതായിട്ട് മറ്റേ മിന്നലും ഇടിയും ഒക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം കറണ്ടൊക്കെ പോയിരുന്നു പിന്നെ കാലത്ത് വന്ന്
ആഹ് ഹാ ഞങ്ങുടെ ഇവിടെ അങ്ങനെ വെള്ളം കയറുന്ന പ്രശ്നംന്നുല്ല ഒത്തിരി മലമുകളില നമ്മുടെ വീടൊക്കെ ആഹ് ഇപ്പം അങ്ങനെ അതൊന്നും പേടിക്കേണ്ട പിന്നെ വന്നിട്ടും പോയിട്ടും വല്ലാം ഉരുൾപൊട്ടെലക്കെ പേടിച്ചാൽ മതി എന്നാലും അമ്മക്ക്ങ്ങനെ പേടിക്കാനൊന്നുല്ല അങ്ങനെ അതത് ഉരുളപൊട്ടലോ അല്ലെങ്കിൽ വെള്ളം കയറലോ അങ്ങനെ ഒരു വിഷയല്ല എല്ലാം മരൊക്കെ കടവഴുകി അടുത്ത് നിൽക്കുന്നു വീടിന്റെ അടുത്ത് നിക്കുന്നെ വീടിന്റെടുത്ത് അങ്ങനെയുള്ള എന്തേലും വന്നാ മാത്ര പേടിക്കേണ്ടതള്ളൂ
ഒറ്റക്കെ അടിച്ചാല് വല്ലം മരം പുഴകി വീണ്ട അങ്ങനത്തെ പേടി വേനണ്ടുന്നത്
വീടിന്റെ പരിസരത്ത് ഉള്ളതെല്ലാം നമ്മളങ്ങ് വെട്ടി മണ്ടൊക്കെ വെട്ടി അങ്ങനെയൊക്കെ നിർത്തിയേക്കെ ആ കാറ്റ് പിിടിക്കാതിരിക്കാനൊക്കെ ആട്ടെ ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഉണ്ടാവുള്ളു ആഹ് യ്യ ചിലടത്ത്ങ്ങനെ വാർത്ത കാണ മഴ പെയ്യും ഇങ്ങെ വെള്ളം കയറി വീട്ടിലൊക്കെ വെള്ളം കയറി എല്ലാ സാധവും പോയന്നൊക്കെ
പോയി ആഹ് ആഹ് പ്രളയത്തിന്റെ ടൈമിലേക്കണ വെള്ളത്തിന്റെ ഒരു അവസ്ഥപ്പ നമുക്ക് രണ്ട വർഷം ഇങ്ങനെ പ്രളയം നേരിൽ കണ്ടതുകൊണ്ട് അങ്ങനത്തെ ആളുകളൊക്കെ അത് മുൻകൂട്ടിയിട്ട് ഒരുക്കങ്ങള് ചെയ്യും
ആണല്ലേ ആ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് പ്രളയ സമയത്ത് കരണ്ട് ഇല്ല എന്നൊരു പ്രശ്നം മാത്രമേ വന്നിട്ടുള്ളൂ അല്ലാണ്ട് വേറെ പ്രശ്നല്ല അപ്പം ഈ കാറ്റും മഴയും ആകുമ്പോ മരങ്ങളൊക്കെ വീണ് പോസ്
ആഹ ഇവിടെ ഇങ്ങനെയും കാറ്റ് വരു ഇപ്പ ഭയങ്കര ബുദ്ധിമുട്ടായി കാരണം ഇവിടെ ഇങ്ങനെ റബ്ബർ തോട്ടും അങ്ങനെ മരങ്ങളൊക്കെ ഒക്കെ ധാരാളമുള്ള ഏരിയാണ് അപ്പോൾ ജസ്റ്റ് ഒരു കാറ്റടിച്ചാൽ പോലും കറണ്ട് പെ പെട്ടന്ന് പോകവും ആഹ മഴയുടെ തുടക്കത്തില് ഇതുപോലെ ഒരു ദിവസം ഫുള്ളായിട്ട് കരണ്ട് പോയി അതുപോലെ ശക്തിയിൽ കാറ്റടിച്ച് കാറ്റടിച്ചപ്പോ പോസ്റ്റുകളൊക്കെ ഒന്നിച്ച അങ്ങട് പോയി അപ്പ അത് കാരണം ഒരു ദിവസം ഫുള്ള് കറന്റ് ഇല്ലാത്തൊരവസ്ഥ അന്ന് പിന്നെ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ട് വന്നില്ല ഇങ്ങനെ ജലനീതിയുടെ അത് വെള്ളം ഉണ്ടായത കൊണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ട് വന്നില്ല പിന്നെ ആഹ ഫോണും കാര്യങ്ങളും ചാർജ് ചെയ്യാൻ ഇൻവെട്രും കാര്യങ്ങളും ഉണ്ടായതത് കൊണ്ട് വല്ലാതൊരു ബുദ്ധിമുട്ട് വന്നില്ല
ആഹ ഈ പ്രളയത്തിന് ഞങ്ങക്ക് അങ്ങനെ കരണ്ട് പോയെന്ന് പറഞ്ഞാൽ ഈ പറയുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം മാക്സിമം വന്നിട്ടുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ കാലവർഷ സമയത്ത് കരണ്ട് പോയിട്ട് ഒൻപത് ദിവസം എടുത്ത വരാൻ
ഓഹ അത്ര ദിവസം അത്രയും മര പോസ്റ്റികുകളളൊക്കെ നശിപോയി
അതെ അതെ പോയി ഞങ്ങൾ വിളിച്ചച്ച് വിളിച്ച് മടുത്ത് പിന്നെ വെള്ളം നമുക്ക് കുറ്റിയിലൊക്കെ പിടിച്ച് വെച്ച് സ്റ്റോക്ക് ക്ക്‌ ഉണ്ടായിരുന്നു പിന്നെ മഴ പെയ്യുന്നതൊക്കെ എടുത്ത് ബാത്റൂമിലോട്ടും കുളിക്കാനും ഒക്കെ അങ്ങനെ തോരാ മഴയല്ലോയിരുന്നോ ആഹ അങ്ങനെയൊക്കെ എടുത്ത്
എത്തേനും വെള്ളം സൂക്ഷിച്ച അങ്ങനെ വെക്കും
അതെ അതെ ഇങ്ങനെ ജാ കുറ്റിയുണ്ട് ജാറന്ന് പറയും ഇങ്ങനെ ഇരുന്നൂറിന്റെയും മുന്നൂറിന്റെ ഒക്കെണ്ടേ അപ്പൊ നമ്മള ഇവിടെ വീട്ടിലെ കൃഷി ആവശ്യത്തിന് മരുന്ന് ഒഴിക്കാനും വെള്ളം പിടിച്ച വെക്കാനൊക്കെ വഴക്കുന്ന അപ്പൊ അന്നത്തെ സാഹചര്യത്തില്ൽ നമുക്ക് വേറെ വഴി ല്ലല്ലോ ആഹ അങ്ങനെ ആഹ വിഴച്ച് അതുകൊണ്ട് അങ്ങനെ വെള്ളം പ്രശ്നല്ല പക്ഷെ അതെ വെള്ളം വേണം അതാണ് കുടിവെള്ളമൊക്കെ ആണെങ്കിലുവേ ഒരു പരിധി നമ്മൾ സൂക്ഷിച്ച് വെ ന്ന് പറഞ്ഞാല് ഇങ്ങനെ പത്ത് ദിവസൊക്കെ കറണ്ടണ്ട്ല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടു പോകും
കെട്ടു പോകും ആഹ നമ്മള് സൂക്ഷിക്കാണെങ്കിൽ ഒരു ദിവസത്തിനന് രണ്ട ദിവസത്തക്കള്ളല സൂക്ഷിക്കും അത് കൂടുതലൊന്നും സൂക്ഷിക്കില്ലല്ലോ
അതെ അതെ ഇപ്പൊ പോരാഴഞ്ഞിട്ട് ഞങ്ങിങ്ങനെ വാട്ടർ പ്യൂരിഫയർ വെച്ചേ ഇപ്പൊ വെള്ളത്തിന് ചെറിയൊരു പൊടിമയണ്ട് ഈ വേനലാകുമ്പോ കുഴൽക്കിണറ്റിലെ വെള്ളവാ അന്നേരം ഇങ്ങനെ പ്യൂരിഫയർ വെച്ചപ്പം നമുക്കന്ന് വെച്ചാ പതിനഞ്ച് ലി ലിറ്റർ വള്ളമേ അതില് പ്യൂരിഫൈ ചെയ്ത് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം കരണ്ട് വേണല്ലോ ഇത് പ്യൂരിഫൈ ചെയ്ത് വരണമെങ്കിൽ ആഹ ആന്നേരം കരണ്ട് ഒരു ദിവസം ഇല്ലെങ്കിൽ ഇതാണ് പ്രശ്നം നമ്മളീ പതിനഞ്ചിലി ഇട്ട ആകുമ്പോ നമ്മളെപ്പോഴെപ്പോഴും ഇട്ടിട്ടിട്ട് ഇങ്ങനെ കുറ്റിയിലൊന്നും പിടിച്ച് വെക്കാൻ പറ്റത്തില്ല എത്ര നേരം പിടിച്ചാലാ അപ്പൊ നമ്മള് ചെറിയൊരു കലത്തിലോ ഒരു ദിവസക്കെ ഹാൻഡിൽ ചെയ്യാവുന്ന രീതിക്ക് പിടിച്ചു വയ്ക്കുള്ളു അത് കഴിയുമ്പോത്തേക്കും നമുക്ക് വെള്ളം തീരും ഇപ്പൊ അതൊരു വലിയ പ്രശ്നമാണ് മഴക്കാലകുമ്പഴേ അല്ലാണ്ട് നമ്മള് മേളൽ കു കുറ്റിയിൽ വെള്ളമുണ്ട് പക്ഷെ അതിനൊരു പൊടി പോലെ ഇങ്ങനെ തിളപ്പിച്ചൊക്കെ കഴിയുമ്പം പൊടി ഇങ്ങനെ മണ്ട പൊന്തി കിടക്കും അപ്പൊ ആഹ ഒരു വെളുത്തപ്പൊടി ആഹ എന്നിട്ട് നമ്മളിപ്പോൊ ഒരു ആഹ ഒരു എണ്ണ മയം അതായത് നമ്മളിപ്പോഒരു കപ്പ് മുക്കിന്നിരിക്കും ഒരു സ്റ്റീലിന്റെ ഒരു കപ്പ് പ്പൊ മുക്കിയ ബാസ് ഇങ്ങനെ ഇങ്ങനെ അരിപ്പൊടിയൊക്കെ പറ്റിയ പോലെ ആ കപ്പേല് ഇങ്ങനെ വെള് വെളാന്ന് പൊടി ഇരിക്കും. ആ വേനൽക്ക് വേനൽക്ക കൂടുതൽ മഴക്കാലത്തില്ല വേനൽക്കാ കൂടുതല്
അത് തെളപ്പിച്ചാറിയ വെള്ളത്തിനല്ലേ കാണത്തള്ളൂ അല്ലാതെ സാധ വെള്ളത്തിലും കാണുന്നുണ്ടോ?
സാധാ വെള്ളത്തിന്റെ പക്ഷെ വെള്ളത്തിനൊ ഒരു കട്ടി തോന്നും ക ട്ടി വെള്ളം പോലെ നമ്മള് കിണറ്റിലെയും കുഴലിലേ വെള്ളം നമ്മക്ക് കുടിക്കുമ്പോൾ മനസ്സിലാവും.
കുടി ആ അതെനിക്ക്ങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് ഇവിടെക്കെ എല്ലാലും കൊയലക്കെ ഇണ്ട്. അപ്പൊ കിണർ വെള്ളം കുടിച്ച് കഴിയുമ്പോ അത് മ റ്റേന്ന് വേ കെണ കൊയല്ല് വെള്ളം കുടിക്കുമ്പോ ഒരു കട്ടി തോന്നാറ്ണ്ട്.
അതെ അതെ അന്ന്
വേ ൽ ടൈമില് ഇതുകൊണ്ട് ഫുഡ്ക്കെ ഇണ്ടാക്കാണേ പെട്ടെന്ന് വലയും ചെയ്യും അത് പോലെ തിളപ്പിച്ച വെള്ളത്തിന് ആ ഒരു വെള്ള പൊടി കാണാറുണ്ട് ഒരു ചെറിയൊരു എണ്ണപ്പായൽ പോലെ നമ്മൾക്ക
ആ ഞങ്ങൾ എന്നിട്ട് ഇവിടെ അടുത്തത് ആ അടുത്ത വെള്ളം ഞങ്ങള്ങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തേ കൊടുത്ത് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഇങ്ങനെ ഈ വെള്ളം കുടിക്കരുത് ഭയങ്കര ഡേയ്ഞ്ചറാന്ന് പറഞ്ഞ് ഞങ്ങക്ക്തൊരു ഹ് പ്രോസസിൽ കാണിച്ച് തന്നേ അപ്പം അതിങ്ങനെ ചൂടാക്കി കാണിക്കുമ്പണ്ടല്ലോ ആ പൊടിയിൽ നിന്ന് വരുന്ന ഒരു മാരി കറുത്ത പായല് പോലൊര് ഇതാവ സംഭവം അതായത് നമ്മൾ കൊറച്ച് കഴിയുമ്പം പോയന്ന് വിചാരി ക്കിന്ന് നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോ അങ്ങനെ ആ രീതിയിൽ അതാ പറയുന്നേ അപ്പൊ പിന്നെ ഇവടെ കുഞ്ഞായി അവക്ക്പ്പ പത്ത് മാസായി അന്നേരം അവക്ക് വെള്ളം കൊടു ക്കാന്ന് പർഞ്ഞപ്പത്തേക്കും നമ്മള് കൊറച്ചും കൂടി ചിന്തിച്ചു വെച്ചേക്കാം അങ്ങനെ പിന്നെ ആഹ് അങ്ങനെ ഒരു കൊറച്ചായി ഇപ്പ അത് വെച്ചിട്ട് കുഞ്ഞിന്റെ കാര്യം അപ്പ അവര് പറഞ്ഞു കുഞ്ഞിനെ കുളിപ്പിക്കാൻ രീതിൽന്ന് വെള്ളം എടുക്കാവുള്ളു കുഞ്ഞിന്റെ സ്കിൻന്ന് പറഞ്ഞാ ഭയങ്കര തിന്നല്ലേ അപ്പം അവ അവർക്കത് പറ്റി കട്ടി വെള്ളമായിട്ട് അതെ അതെ അതെ
ആഹ് ആഹ്
അത് തന്നല്ല മുടിയൊക്കെ നമ്മടെ ഭയങ്കരായിട്ട് പോവേ കൊഴിഞ്ഞു പോകും. അങ്ങനെക്കെരിതൊക്കെ ഇണ്ട്.
ആഹ്
ആഹാ പിന്നെ ഇപ്പം നമുക്കിപ്പം ഫിൽട്ടർ ചെയ്ത വെള്ളം എടുത്ത് വെച്ച് എല്ലാം നടക്കയല്ലോ ആഹാരം കുളിക്കാനു
കുടി ആ കുടിക്കാൻ മാത്രം തന്നെ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റാത്തള്ളൂ എല്ലാതുടെ ആകുമ്പ ത്തേനും നമുക്ക് കറൻ്റ് ബില്ലും താങ്ങ
അതെ അതെ അതെ എല്ലാകൊണ്ടും നമുക്ക് പറ്റത്തില്ല അതാണ് ഒര് കെണറാണെങ്കി നമുക്കൊന്നും ചിന്തിക്കാനില്ലേ കെണറ്റിലെ വെള്ളംന്ന് പറയുമ്പം നല്ല വെള്ളം
കെണറ് ലാസ്റ്റ് വേ അഹ് അഹ് നല്ല വേനല ആവുമ്പം നമക്ക് കുടിയാവശ്യത്തിന് മാത്രേ ഉപയോഗിക്കാം കി ക്ലീനിങ്ങിനും കുളിക്കാനും അങ്ങൻത്തതൊക്കെ ഉപയോഗിക്ക്മ്പത്തേനും നമുക്ക് തെകയത്തില്ല. അപ്പ നമ്മള് ജലനീതിയുടെ വെള്ളം കി കിട്ടുമ്പോ അത് ഉപയോഗിക്ക തീരെ വെള്ളല്ലാത്ത ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രമേ കൊയൽ യൂസ് ചെയ്യുള്ളൂ. കോയല് നിങ്ങള് പർഞ്ഞ പോലെ ഇങ്ങനെ കട്ടിയുള്ള വെള്ളം കൊർച്ച് പ്രയാസള്ള വെള്ളം ആയി കാരണം കൂടുതൽ എടുക്കത്തി അപ്പം കെയ വർഷ ക്കാലം മുഴുവൻ പിന്നെ കെണറിലെ വെള്ളം തന്നെ ധാരാളം മഴ പെയ്ത വെള്ളം മുകളിന്നെ ഇണ്ടാവും വെള്ളം.
ആഹ് ഓക്കേ ഓക്കേ ഉ ആഹ് ന്നാ ഞാനേ വിളിക്കാവേ എന്നെ ആരോ വിളിക്കുന്നു ശരിയേ ഓഹ് ശരി ആയിക്കട്ടെ